കേക്കുന്നുണ്ടോ
ആയ്ത് ഉണ്ട് ഉം എന്തായി ആഹ് ആഹ് അതെ ഇവിടേം റേഞ്ചുണ്ട് ആഹ് എന്ത്‌ കോളൊന്ന് കട്ടായി ആഹ്
പിന്നെ അങ്ങോട് കട്ട് ആയി പോയി
ആഹ് നിങ്ങെന്തേലും ഫുഡ്ല്ലാം ഉണ്ടാക്കുന്നെ
ആഹ് ആഹ് ഞാ കൊറെ ദിവസായി വിചാരിക്കുന്ന്ഒന്ന് വിളിച്ചു നോക്കാന് ഇനിക്ക് ങ്ങളാ ത്ത് ബിരിയാണി ഉണ്ടാക്കുന്നൊന്ന് പറഞ്ഞരണെ ഇങ്ങളവിടെ എങ്ങനെണ്ട
ബിരിയാണി ആഹ് അതെ ആഹ് ബിരിയാണിങ്ങാട ഇണ്ടാക്കലില്ലേ നിങ്ങ പറത്
ഓ ഉണ്ട്നിങ്ങളെ വ്യത്യാസല്ലേ അവിടെ ഞാന് കൊറേ ആയി ഉണ്ടാക്കി ക്കിട്ട് അതുകൊണ്ട് മറന്നു പോയി കൊറേ ആയിപ്പണ്ടാക്കിട്ട് ഭയങ്കര പണിയായതുകൊണ്ട്
ഉം ഞമ്മളാടെ ഇണ്ടാക്കുന്നത് എങ്ങനെയന്ന് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ഞമ്മ മസാലാക്കണം ഉള്ളി ഞമ്മ ഉള്ളി എടുക്കാ ഉള്ളി അരിഞ്ഞിട്ടേട്ട് തക്കാളി ഉള്ളി പച്ചമോൾ വെളുത്തുള്ളി ആഹ് ആഹ് തക്കാ ഉള്ളി ഫസ്റ്റ് ഞമ്മ ഇതാക്കണം
വയറ്റണം
മാറ്റണം നിങ്ങൾക്ക് മനസ്സിലാത്തോണ്ട് വാറ്റാ അത് വാറ്റിയ ശേഷം ആഹ് ഏഹ് തക്കാളി ഇടാ തക്കാളി തക്കാളിടാ ഉള്ളി കൂടുതലും തക്കാളി കുറവും കുറച്ച് പിന്നെ ആഹ് പച്ചമോളും ആവിശ്യത്തിന് പച്ചമോളും ഇഞ്ചി വെളു ത്തുള്ളി എല്ലാം മിക്സിലിട്ടിട്ട് അരച്ചിട്ട് നമ്മ അയിന്റെ പാങ്ങല് അത് കാഞ്ഞ ശേഷം മസാല ക്കാ മസാലാക്കീട്ട് കോയി ഉം ബേയ്ക്കാ
ഈ പച്ചമുളക് അപ്പം മിക്സിൽ ഇട്ട് അടിക്കണ്ടാ
ആഹ് പച്ചമോളും വെള്ളുള്ളിയും എല്ലോം ഇട്ടിട്ട് പച്ചമോള് വെളുത്തുള്ളി ആഹ് മിക്സിയിലിട്ടിട്ട് ഏ ഇതാക്കണം ജ മഡി അടിക്കണം നല്ല ഇതുപോലാണം അടിച്ച ശേഷം എല്ലാ മസാലാളും കുറച്ച് തക്കാളിയും ഉള്ളീം ഉം തക്കാളീം ഉള്ളി എല്ലാപാങ്ങല് നല്ല ബന്ത്‌ വന്നിട്ടാമ്പക്ക് ഈ പേസ്റ്റ് ഇടാ.
ആഹ് ഉം
ആഹ് ഇട്ട ശേഷം അത് നല്ല ബാങ്ങല്ല ബെന്തിട്ട് മഞ്ഞൾപ്പൊടി മസാല ചി ക്കൻ മസാല പിന്നെ കറവപ്പട്ട അങ്ങനത്തെല്ലാ മസ് മസാല സാധന എല്ലാം ഇടാ നയിലേക്ക് എന്നിട്ടേറ്റ് ഞമ്മ കോയ് കാട്ടിട്ട് വെക്ക കോയ് പെറിച്ചിട്ട് വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ മ മുളക് മഞ്ഞൾപ്പൊടി മസാലപ്പൊടയിലെല്ലാം പെർക്കിയിട്ട് എണ്ണയിൽക്ക കാച്ചിട്ട് മസാലൊക്കെ ഇടുക അല്ലെങ്കിൽ സാധാ പിന്നെ വേവിച്ചിട്ട് ചൂട് വെള്ളത്തിൽ ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചിട്ട് ബന്ട്ടായിട്ട് നമ്മ മസാല ഗിട അങ്ങനെ ചെയ്യ നിങ്ങ ചെയ്യുന്നത് അങ്ങനെ ട്ട കോയി വച്ചിട്ട് ഇടുന്ന് ഇല്ല ഇല്ല മസാല ആഹ് നല്ലവണം പത്ത് മിനിറ്റ് വേഴിക്കണം പത്ത് മിനിറ്റ് വേവിച്ചിറ്റായിട്ട് അത് അത് നല്ല ബന്തിട്ട് വന്നിട്ട് നല്ല വെള്ളം എല്ലാം ഊറണം ങ്ങല ഇ മസാലക്ക് കോഴട ചോറ്ങ്ങും ഞങ്ങൾ ചോറ് നെയ്ച്ചോര് കുക്കറിൽ വെക്കല അടുപ്പിലല്ല ഒരു പാട്ട ആ കുക്കറില് കുക്കറിലല്ലേ വെക്കല്േ ആ ഒരു തനിമാരി അതൊക്കെ ഒരു കൂക്കല്ല ബിസിലേ ടൈഗറിന് രണ്ട് വേണം ആ അങ്ങനെ അരിക്ക് അനുസരിച്ചിട്ട് വെള്ളം കൂട്ടുന്ന ഒരു പാട്ട അരിരിക്കിൽ രണ്ടു പാട്ട വെള്ളം അങ്ങനെ
പാട്ട ആ
ബിരിയാ ആ ആ ബിരിയാണിക്ക് പിന്നെ മസാല മഞ്ഞ കളർ വണം മസാലന്റെ കോഴ വേവിച്ച വെള്ളവും നമ്മ ഇലേക്ക് യൂസാക്കും അപ്പൊ നല്ല മഞ്ഞ കളറന്നല്ലേ കൊറച്ച ഇടാ ചോറിലേക്ക ഇടല്ലല്ല ബിരിയാണിക്ക് കൊറച്ച മോള കടി കൊ അങ്ങനെ ഇടുന്നില്ല മ ഈ ഇതന്നെ പച്ചമുളന്നെ പാങ്ങല ഇടന്ന് കൊറച്ച് കൂടുതല് കൊ ചച്ച മോള ഇവിടെ അങ്ങനെ വേണ്ട പിന്നെ തൈര് കൂട്ടുന്നു കുറച്ച് മടിയ ആവാാന് അങ്ങനെ തൈ അങ്ങനെ യൂസാക്കലണ്ട് ആഹ പിന്നെ ഞമ്മൾ ഒ ഒന്നിച്ചിട്ട ആാക്കുന്നതെങ്കിൽ അങ്ങനെ ആക്കുന്നത് മറ്റേ ചരില്ലെങ്കിൽ
ഉം
വരാ വറ കുക്കറിൽ ചോറ് വഴിക്കുന്നു അങ്ങനെയൊക്കെ
ആഹ ആ കുക്കറിൽ വേച്ചിട്ട് പിന്നെ ഞങ്ങ ചപ്പോ പക്ഷെ അധികം അതിലിട്ടാണോ വ കുക്കറിൽ വേവിക്കലാണ് വേറെ വേവിച്ച വെക്കല അതല്ല എളുപ്പക്കട കുക്കർ ആഹ് ആഹ്
എങ്ങനെ
അടുപ്പത്ത് വെക്കും ആ ചെമ്പില് അല്ലാത്ത സാധാ ചെമ്പില് നോൺ സ്റ്റിക് കോട്ട്ുണ്ടല്ലോ
ആഹ ആഹ് ആ അത് മറ്റേ ബാസ്മതി ഏരിയല്ലേ ആഹ അതെയാ
മതിയല്ലേ് ജീരകശാല അല്ലേ
ആ മറ്റേരി ചെറിയത് ജീരകഷാൽ ചെറിയ തനി തനിമാന പോലെ തന്നെ വേറെ അരി ആഹ
ആഹ ആ എന്നരി ഇതിലേക്ക് ക ഇട്ടാ മതി
നെയ്ച്ചോറ് വിക്കുന്നത് അതുപോലെ തന്നെയല്ലേ നെയ
ോ ഇമ്മളെ ചോറ് വേവിക്കുമ്പോ ആ ഇ ചോറ് വേവിക്കുമ്പോ സാധാരണ ഉള്ളി ഇതല്ലോടുള്ളൂ പട്ടക്കെല്ലാംോടുള്ള
ആ അത് തന്നെ മം ഉള്ളി പിന്നെ മറ്റേ കൊ പട്ട, മുന്തിരി, കറുവപ്പട്ട, അങ്ങനത്തെ മസാലല്ലാം ഇട്ടിട്ട്. ക്യാരറ്റ് ആ പിന്നെ വെള്ളൊഴിക്ക. പിന്നെ, അത് അങ്ങനെ തിളച്ച് തിളിച്ചിട്ട് വരുമ്പോ അരിയിടാ. അരി ഇട്ടിട്ട് രണ്ട് കൂക്കില് രണ്ട് കൂക്കല് ബിസിൽ അടിക്കാ ഇല്ലെങ്കി ഒന്നടിക്ക അങ്ങനെ.
മം
അങ്ങനെയാണ്, ഞങ്ങള അങ്ങോട്ടൊക്കെള്ളത് നിങ്ങളങ്ങോട്ട് സ്പെഷ്യൽ വേറെയാന്നല്ലേ. ആ മിക്സ് ചെയ്യാം.
ആ ഇവിടെ ചിലപ്പോ ഞങ്ങൾ പൊരിച്ചും കണ്ടും വെക്കും.
ആ അതെ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് കോഴി പൊരിക്കുന്നല്ലേ.
ആഹ് പൊരിച്ചിട്ട്, അങ്ങനെയൊന്ന് ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്തായാലും. ഉം.
ഞമ്മള് പറയുന്ന പോലെ നിങ്ങ അങ്ങോട്ട്, വെക്കലില്ലേ? ആഹ് അതുപോലല്ലാ അല്ലെ വേറെല്ലേ.
എന്തോ ആഹ് വെഹിക്കൽ ഏകദേശം
ആഹ്
കുക്കറില് വേവിക്കലില്ലേനി കുക്കറിൽ ഇനി വേവി ചോകാമ്പ പെട്ടെന്ന് കഴിയല്ലോല്ലേ ആഹ് അപ്പ ഞമ്മ തോനൊക്കെ ഉണ്ടാക്കുമ്പോഴേ വെലിയ കുക്കറ് വേണം ആഹ്.
കൊറേ ആൾക്കാരുണ്ടെങ്ക് രണ്ട്, മൂന്നു, പ്രാവശ്യം വെക്കേണ്ട വരും. മറ്റുചാലെങ്ക് നമ്മുക്കെന്നെങ്ക് കുറച്ച മതിയല്ലേ?
ഉം ആഹ് മസാല മാറ്റി വച്ചാ മതിയല്ലോ. അങ്ങനൊന്നുമില്ല നമ്മള് രണ്ടു നേരത്തേക്കും കൂടെ വെക്ക അത്രേ ഉള്ളൂ.
രണ്ടു നേരത്തേക്ക് മറ്റ് ആഹ് ബാക്കിണ്ടെങ്കി രാത്രിയൊക്കു ആയി. ഇല്ലാങ്ക്
അതെ അങ്ങനെ. ആഹ് അതങ്ങനെ പിന്നെ. ഒരു ഇപ്പൊ ഉള്ളിയൊക്കെ. വറുത്തിട്ടാ മതി നല്ല സാനാവും.
അഹ് ആഹ് അയിലേക്ക് മോളിൽ അണ്ടിപരിപ്പ്, ഉള്ളി, പിന്നെ കുറച്ച് നല്ല കാഞ്ഞിറ്റിട്ടെങ്ക് ആയി കായച്ചിറ്റ്.
ആഹ് കായച്ചിട്ടിടാ കായിക്കാ പറഞ്ഞാല് പൊരിച്ചിടാ.
ആഹ്.
ഉം ഫ്രൈ ആക്കിട്ടിടാ ആഹ്. ഉം ആയി അങ്ങനെ ആഹ് ആയിക്കോട്ടെ.
അത് ആളെ അങ്ങനോന്നല്ലാ എന്നല്ലെ. അത് പോലന്ന്യ മറ്റേചാല് മന്തിയെല്ലോം. ക്കന്നെ മന്തി മന്തി.
മന്തി, മന്തി ഉണ്ടാക്കാറൊന്നുല്ല. മന്തി ഞാ ഉണ്ടാ ക്കാറില്ല ഞാൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാണ്ട് മന്തി ഇവതുരെ ഉണ്ടാക്കി നോക്കിയില്ല മന്തി. റൈസ് മാത്രം ഇടക്കൊന്ന് ഉണ്ടാക്കും മക്കക്ക് മാത്രം. മേ സാധനങ്ങൾ ഒന്നും ഇടൂല അങ്ങനെ കൊറച്ച് ചെറുതായിട്ട് മന്തീന്റെ ക്കിം ചിക്കൻ കൂബ് ഇട്ടാണ്ട് സ്കൂളിക്ക് കൊണ്ടോവാൻ വേണ്ടി. മാത്രം ആണ് ഉണ്ടാക്കും ഉം ഇല്ലാണ്ട് അങ്ങനെ ഇണ്ടാക്കലില്ല.
മേണിച്ചിട്ട് ആഹ് അതെയ. ഒര് ഇച്ചിരിവക്കണ്ടേ എല്ലാരിക്ക്.
പിന്നെ
ത് മന്തിക്ക് ഇത് തന്നെയല്ലേ വേണ്ടേ അടുപ്പില് വെക്കുന്നല്ലേ ബസ്മതി അരി. ഹ അതു പോലന്നെ വെക്കല് ആഹ് ബസ്മ ആഹ് അത് കുക്കറിൽ വെക്കലില്ല അല്ലെ? ആഹ് അത് ഇപ്പൊ കറി വെക്കലില്ല മറ്റചാലന്നെ ബേയിച്ചിറ്റ് എടുക്കുന്നല്ലേ? അരി അല്ലെ ഏഹ്? മറ്റേച്ചാല് അടുപ്പി സ്റ്റീ നോൺസ്റ്റിക്കിന്റെ
ഉം.
വെന്തിറ്റ് അത് കൊറെ ബേനില്ലല്ലേ കൊറച്ചേരല്ലേ?
ആഹ്
കുക്കറിൽ ആവശ്യം ഇല്ലാലെ ഉം
ആഹ് കുക്കറിന്റെ ആവശ്യം ഇല്ല അത് വേഗം വെന്തോള്ളുല്ലേ ഞാനി ഇത് കുക്കറില് ഇത് അരി മാറിപ്പോയോന്ന് സംശയം വാങ്ങിയത് ഭയങ്കര വേവ്. അങ്ങനെ ഞൻ കുക്കറിൽ വെച്ചതാ അത് ഉം പിന്നെ ഇപ്പ അങ്ങനെ കൊടുക്കാറില്ലേ അവർക്ക അത്
ഉം
രാവിലെ ഭയങ്കര പണിയാ
ആ രാവിലെ വെക്കാൻ പണി ഉച്ചക്ക് വൈകുന്നേരം നേ വന്നിട്ട് വൈകുന്നേരം എന്ത് ചോറൊന്നും വഴിക്കല്ലേ വന്നിട്ട്
ചോറ് ഞങ്ങള് രാവിലെ വെച്ചേക്കോ രാത്രിക്കത്തേക്കും കൂടെ ഉള്ളത് ഞാനും അച്ഛനും അമ്മയല്ലേ ഉള്ളു പിന്നെ മക്കളല്ലേ
ആഹ അതല്ല ഇപ്പൊ സ്കൂൾ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടേ
അല്ല അപ്പ വക്കല്ല സ്കൂളിൽ രാവിലെ റേഷന ഇട്ടിട്ട് പേർക്ക് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും അപ്പൊ വേഗം വേവല്ലോ ഒരു കാൽ മണിക്കൂറിണ്ട് വെന്ത്‌ കട്ടും എണീറ്റപടി അത് ചെയ്തു അങ്ങനെ രാത്രി വെച്ചൊക്കല്ല എന്താ അവസ്ഥ അല്ലോ രാവില ഉച്ചതൊക്കെ കേടായാലൊക്കെയോ പേടിയ അതുകൊണ്ട് ഉ പിന്നെ പിന്നെ എന്തെങ്കിലും പൊരിക്കാനൊക്കെ കുഴച്ച വെക്കും ഉം സോയാബീനോതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊരിക്കാനുള്ളത് കുഴച്ച് ഫ്രിഡ്ജിലക്കെ രാവിലെ അടുത്ത് പൊരിച്ചു കൊടുക്കു നോൺവെജ ഒന്നും കൊണ്ടാൻ പാടില്ല സോയാബീനും കോളി ഫ്ലവറൊക്കെ കൊണ്ടപോവാ നോൺവെജ് കൊണ്ടപോകൻ പാടില്ല
അതെയ അപ്പൊ കൊണ്ട് പോണല്ലോ ഫുഡ് കൊണ്ട് പോണല്ലോ ഉച്ചക്കത്തേക്ക ആഹ അപ്പൊ രാവിലെ ഉണ്ടാക്കണം ആഹ അതേനെ എത്ര മണിക്ക് എണീച്ചിട്ടാക്കുന്നത്
ഞ അഞ്ചര ആറ മണീനുള്ളള്ളിലൊക്കെ ആയിട്ട്ണ്ണക്കുള്ളൂ
ആഹ അതന്നെ ബിയ രാത്രി ഉറങ്ങുമ്പോ ബിയ
രാത്രി ഉറങ്ങും പതിനുന്ന മണി ക്കോ വന്നരക്കോ ഇവരൊക്കെ കിടക്കാതെ പതിനൊന്ന് മണിയകും ടി വി
ആഹ അതന്നെ സീരിയൽ എല്ലാം നോക്കുന്ന സീരിയൽ നോക്കുന്ന
അല്ല ടി വി കാണുന്നതാ ഇവര് കളിക്കെ ഇത് ഗെയിമ ഒക്കെ കണ്ടിട്ടേ അങ്ങനെ ഉ ആയിക്കോട്ടെ ഞാൻ ഞാൻ പിന്നെ വിളിക്കുന്നുണ്ട് എന്നാലട്ടോ ഞാൻ വ പിന്നെ വിളിക്കുന്നുണ്ടേ
ഓക്കെ ഓക്കെ ശരി